നിങ്ങക്ക്‌ മഴ ഉണ്ടോ അവിടെ
പിന്നെ മഴയേ ഉള്ളു കൊടുങ്കാറ്റുപോലത്തെ മഴ
ഹേയാ അപ്പൊ ഇന്ന് അങ്ങോട്ടെല്ലാം നല്ല വെയിലുണ്ടായിന്നൊരു ചങ്ങായി പറഞ്ഞല്ലോ എന്നോട് ഓള് വെയില് ട്ടൊണക്കീന്നുവരെ പറഞ്ഞല്ലോ
എന്റെ മോളെ കാണിക്കാൻ പോയിട്ട് പറ കാണിക്കാൻ പോയിട്ട് പോന്ന വരെ വെയില് വീടിൻറെ സ്റ്റെപ്പ് എറങ്ങി വീട്ന്ന് ഇറങ്ങുമ്പളത്തേക്കും മഴ മഴയും കൊണ്ടിട്ടാ അത് ആശുപത്രിപോയത് ആശുപത്രീന്ന് കാണിച്ചലും കഴിഞ്ഞ് തിരിച്ചുവരുമ്പോ ആദ്യം തൊടങ്ങി മഴ
നിന്റെ മോക്ക് പനി പനിയും ചൊമയെല്ലാല്ലേ എന്നിറ്റിനി മഴ കൊള്ളിച്ചാ അയിനെ
കൊടയും എടുത്തിട്ടുപോയി ഇന്നുവെയില് കണ്ടിട്ട് ഞാൻ മാറ്റി റ്റി നിന്നതല്ലേ അപ്പളത്തേക്ക് എറങ്ങുമ്പളത്തേക്ക് വേ മയ
ആ അതാണ് അ അന്റെ ചങ്ങായിപറഞ്ഞെ ഞാൻ വെയിലത്താ ഞാൻ മേലേയില്ലേ അതാ ഞാൻ ഒണക്കി ഒണക്കി മൊ ട്ട പൊരിക്കുന്നൊലെ ഓരോന്ന് മറിച്ചിട്ടിട്ട് ഓരോന്ന് ഒണക്കി എടുക്കാന്നാ പറഞ്ഞെ വേറൊരു പണിയെടുത്തിട്ടാ ഇത് ഒണക്കുന്നുണ്ട്ന്ന് പറഞ്ഞു
ആ അത് ആയിത് അത്രവേഗം ഒണങ്ങുവൊ ഒണങ്ങികിട്ടുവോന്നെജ്ജില്ലാല കൊറേ ടൈമൊന്നുണ്ടായി ഇല്ലാല
ഇന്നലെ മിഞ്ഞാന്നെല്ലാം തിരുമ്പിയത് എന്താലും ഒണങ്ങിയ ഒരുചൂട് കൊട് ത തത്തേയ്ല വാണ്ടു
ആഹ്
അങ്ങത്തെ വ വാശില് ഒണക്കിട്ട് കിട്ട് ഇതാക്കുന്നല്ലേ
അതുപോലെ എന്റെ എത്ര ഒണക്കാന്ണ്ട് മൂന്നാല് ദിവസ്ത്തെ അഹ് ഡ്രസ്സ് തേച്ച്ഹ് കുപ്പായം തേചൂണ്ട് അങ്ങൻനെ ആത്തിട്ടാണ്ട് ഇങ്ങനെ കൊറച്ച് വരെ അയല് കെട്ടി ട്ട് ഒപ്പിച്ചേച്ച്ട്ട് നിന്റേല് എങ്ങനെയാ ഉള്ളേ
എന്റേത് പുള്ളില് കൊറേ പിള്ളേരെ എല്ലാം ഇട്ടിറ്റ്ണ്ട് പിള്ളേർ ആദ്യം ഒണക്കും അത് കെഴ്‌ഞ്ഞ് റ്റ് ഞാൻ മൂന്നുസ്ത്തിലൊരിക്ക്യാ തിര്മ്പ അപ്പൊ ഇപ്പൊ മിനിയാൻത്തെല്ലാം ഒണങ്ങി ഇനി ഇന്നലെ തിരുമ്പിയത് ഉള്ളില് പിള്ളറല്ലാം ഇട്ട് ഇതിപ്പ നാ രാ ത്രി ആവുമ്മൊ ഫേനിട്ടെക്കും ന്ന്ട്ട് രാവിലെ എല്ലം കഴിഞ്ഞിട്ട് അട് ത്ത പൊറത്തില്ലത് ഉള്ളികൊണ്ടക്കും അപ്പിതൊണങ്ങൊല്ലോ
റൂമിലെത്തത് റൂമിലാ ഇടല്
റൂമിലല്ല കേറുന്നട്തന്നെ വരാന്താ ടി വി വെച്ചിട്ടില്ലേ ആ ടെ രണ്ടയല്ണ്ട് അവിടെ റൂമിലല്ല റൂമില് ഒന്നിലേ ഫാൻ ഇടൂ വ്ടെ അഞ്ചില് ഫാൻ ഇടും
ആഹ് ഇന്നലൊക്കൊതുവില്ലകെട്ടാ അതുപോലെ ഊത്ക ത്തി പോൽത്തെ സംഭവം വാങ്ങിക്കോട്ടാ നിൻക്കങ്ങനെ കൊതുകടിക്കൂല
ഞാവാങ്ങീനി അത്ണ്ടല്ലോ ആ പച്ചക്കളർ നല്ലം
ഇടലില്ല കത്തിക്കലില്ല
അത് ഇപ്പൊ മാ ഈ വൈന്നേരം സന്ധ്യാസമയത്താണ് ഈ ഇതെല്ലാം കേറ്ന്ന് കൊത് വേ ഞാ കത്തിച്ച് വെച്ച് പ്പൊ രാത്രി കൊതു ഇല്ല പക്ഷെ ഫേനൊക്കെവാണം ഫേൻ ഇല്ലാതെ നമുക്ക് വെർതെ കറങ്ങിട്ട്ല്ലെൻങ്കെ ഒർക്കെരൂല
അതെയാ പേന് വാണോപ്പെന്നാലും
നാളെ വൈദ്യുതി പോവുന്ന് ഫോണില് സന്ദേശം വന്നിന് രാവിലെ ഒമ്പത് ഒമ്പത് മണി മുതൽ അഞ്ച് മണിയായിരുന്നു രാവിലെ
അതാ ഫു ൾ ടൈമാ അൻ ഞാ വൈഫൈയിറ്റാണ്ട് എനക്ക് ഒരു കാര്യം നടക്കൂല എന്ത് സംഭവോം
നാളെ ഞ ഞായറാഴ്ച ആയോണ്ട് ഈ ഓലകൾ ഇതെല്ലാം വെട്ടണ്ടേ മഴ വെര്മ്പോ അത് വീണ കര്ന്റ് പോവൂലേ അതോണ്ട് ആയിന്റെ പനിയിണ്ടായോണ്ട് നാളെ ഇണ്ടാവുല ഞാനെന്നാക്കി ഇതമ്മക്കൊരു മെസ്സേജും വെര് ത്തില്ല ഞാനൊന്നാക്കി ഇവരെ നമ്പർല് ഞാൻ എന്റെ നമ്പറാക്കി വെച്ച് അത് അയ്ല് മെസ്സേജ് അയച്ചിറ്റ് - നമ്മക്ക് നമ്മള് ഇപ്പെടെ നിക്ക്ന്നേ അപ്പം കര്ണ്ട് പോന്ന മെസ്സേ അവര്ക്കൊന്നും എത്തൂല അവരെന്തോ ബധിരന്മാരാ നമ്മളെ മൊതലാളി അഹ് പിന്നെ ഒന്നറിയൂല എന്നച്ച അപ്പർത്തെ അവരെ കോട്ടേഴ്‌സ്ത്തെ അവര് ട്ടെല്ലാറ് പറയും വടക്ക്ള്ളോളെല്ലം അപ്പർത്ത് വേറൊരു നമ്മളെ എതിർവശത്ത്ണ്ട് അവര്ക്കെല്ലാം അറിയും അവരെല്ലാം അരച്ചുംവെക്കും എല ഇത് നമ്മളെ മൊതലാളി അമ്മ ഒരു ഇല അവര് സ്വന്തംന്നാ അമ്മടെ പേരിലാ ബാക്കിവര് നാലും മോളെ പേരില് പക്ഷെ അവര്ക്കൊന്നും മെസ്സേജ് വരുന്നില്ല അതാക്കിയില്ല നമ്മളെ എഹ് മുതലാളിടെ ഏ അച്ഛന് ഈ കെസിബിലാ ണ്ടായേ പണി ചെയ്ത് അപ്പ അയ്ന് ശേഷം അവരിതൊന്നും ഇങ്ങത്തൊന്നും ചെയ്ത്റ്റാ അത് ചെയ്താലല്ലേ ഫോണിലേക്ക് സന്ദേശം വെ
ക്കരണ്ട് പോക്ക് വെര്ന് പോന്ന് വെര്ന് പോന്ന് എന്നിട്ട് രാവിലെ ഞാ അലക്കാനിട്ടിനി ആഹ് അലക്കാൻ ഇട്ടിട്ട് ഞാൻ പെെപ്പോണാക്കെച്ചു പ്പോ ആഹ് പൈപ്പോൺ ആക്കി വെച്ചിട്ട് ഞാനിങ്ങനെ ചങ്ങായിയോട് സംസാരിക്കേര്ന്നു സംസാരിച്ചിട്ട് അരമണിക്കൂറ് ഒരു മണിക്കൂറായി ഞാ ഇത് ഓർമിക്കുന്നില്ലാല അങ്ങന്നെ ടാങ്കീലെ വെള്ളം തേച്ചും തീർന്ന് നോക്കുമ്പൾ കരന്റില്ല ഭാ കുട്ട്യാൾക്ക് ഭക്ഷണം കൊടുക്കാ നോക്കുമ്പൾ ത്തേക്ക് പാത്രം കഴ്കണ്ടേ പാത്രം കഴ്കാം വള്ളവില്ല ഫുള്ള് പോയി വെള്ളം എന്നിട്ട് അന്റെ ഒരു ജെഗ്ഗില് കുടിക്കേണ്ട വെള്ളാേണ്ടായിന് ഒരു പാത് ത്തി അത് ഇട്ത്തിട്ട് ഒപ്പിച്ചിട്ട് അന്റെ മോക്ക് ഒരാ ക്ക് ഉള്ള ഭക്ഷണം കൊടുത്ത് അങ്ങനെ ആ ഭക്ഷണം കൊടുത്തെയ്ഞ്ഞിട്ട്- മറ്റേ മൂത്ത മോള് എന്താ പറീന്ന് അനക്ക് വേണ്ട വയറളക്കം വരും ശര്ക്കും കെഴുകാണ്ടെ അനക്ക് വേണ്ടാന്ന് പറഞ്ഞ് ട്ട് ഓള് തിന്ന്ട്ടില്ല എന്നിട്ട് അരമണിക്കൂർ കൊറേ കൈ നേരം ഉണ്ട് കരന്റ് വന്നപാട്
അല്ലാ നി നിന്റെ ഉമ്മന്റെ വീട് അപ്പറത്തന്നെല്ലേ അപ്പർത്ത്ന്ന് വെള്ളം എടുത്താ പോരെ കൊർച്ച്
ഞാഇതിനായിട്ട് പോണ്ടേ അന്നിട്ട് വെയിറ്റെയ്ത് എന്നിട്ട് വന്ന് വന്നപാട് ഞാഇട്ട് വിട്ടപാട് അപ്പാട പോയി ആദ്യം അപ്പൾത്തേക്ക് ആവശ്യത്തിനുള്ള കിട്ടി പാത്രം കഴുകാനോ കുട്ക്കാനെല്ലാം കിട്ടി എന്നിട്ട് ഓള് പറഞ്ഞ് എനക്ക് തന്നു തിന്നാന് ഇന്ന് പൊറോട്ടയാന്ന്യ ഇന്നലെക് കൊണ്ടന്നെ
ആഹ്
മസാലക്കറി നല്ല മസാലക്കറി പൊറോട്ട പിന്നെ പറയണ്ട നല്ല തട്ടിച്ചിട്ട് നല്ല ടേ നല്ല രസഒണ്ട് പക്ഷെ രണ്ടാമത്തെ മോക്ക് പറ്റീറ്റില്ല എന്നിട്ട് ഉച്ച വരെ ഒരു പൊറോട്ട വാക്കിയയിന് ഞാൻ ന്നിട്ട് ഡോക്ടറെട്ത്ത് പോയി തിരിച്ച് വന്ന് കഞ് ഏ് ചോറ് ആ പാത്രത്തിലി ഇട്ട് വെച്ചല്ല വെന്ത്ട്ട് കഞ്ഞി വെന്ത്ട്ടൊന്ന് ശരിക്ക് കണക്കായ പോയേ ഉണ്ടായിട്ടുള്ളു വന്നപാട് കുട്ടികൾക്ക് എന്ന്ട്ട് കഞ്ഞി ഒടുത്തു പപ്പടും കഞ്ഞിം രണ്ട്സായി കഞ്ഞ ഞ്ഞോടുള്ള മത്സരാന്ന്ടാ എന്നിട്ട് കഞ്ഞൊട്ത്തിട്ട് ഇപ്പോ- ഞമ്മള് വരുമ്പോ ബിസ്കറ്റ് വാങ്ങീനി എന്തോ ഒരു രണ്ട് ഇതുള്ള കള്ള്യായി ഫുൾപഞ്ചസാരുള്ള ബിസ്ക്കേറ്റ്ല്ലേ പോടാ പ്പാേ എന്തോ പേര് പറിം
ആഹ് ആഹ് മറ്റേ ഇതാ അന്നീളത്തിലില്ലതാ
ആഹ് നീളത്തില്
മിൽക്കി മിസ്റ്റ്ന്റെയാ
അഅല്ല
ന്നതാവില്ലാ നമ്മ ബിസ്ക്കറ്റ് കുട്ട്യാൾക്ക് കൊടുക്കല്ല
ആഹ് ടൗത് തിപ്പിന്റെ ഉർളകേങ്ങിന്റെ ഒരു ബിസ്കറ്റ് ഇല്ലേ ന്നിർങ്ങനെ ഒന്ന് പൊട്ടാട്ടോ എന്തോ വരും ആഹ് ആ ബിസ്കേറ്റ് വാങ്ങീട്ടോള് വെരുമ്പം തന്നെ വെ തിന്ന് ചെരിപ്പ് വാങ്ങാൻ കേറിയെടീ ഒരു പീടീല് ഇരുന്നൂറ്റി താെഞ്ഞുറ്റൊമ്പ ഉർപ്യ ചൈനീസ് മേളാന്ന് പറീന്ന പീടിയില്ലേ ആ സൈയിം ഇതേ വേറൊരു പീടീ പോയേരം മുന്നൂറ്റി തൊണ്ണൂറ്റിഒമ്പെ ഞാൻ എം ബി യില് വിട്ട് ഏഹ് തിര്ച്ചും പോയിട്ടില്ല മറിച്ചിട്ടും പോയിട്ടില്ല തിരിച്ച് വീട്ടിലേക്ക് വന്നു ഞാൻ വിചാര്ച്ച് ഭർത്താവിന്റൊപ്പം നാളെ പോവാ അന്റെ മോക്ക് ചെര്പ്പ് പൊട്ടീട്ട് നാളെസ് സ്കൂളില് മറ്റന്നാളിം ഇടണ്ടേ
നീ അത് ഇങ്ങത്തെ മസാദാ കെട്ട്ണ ചെരിപ്പല്ലെ ഇടാ.
അതന്നെ അതന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് റുപ്യയാണ് ഷൂ. സ്കൂളിലേക്ക് ഇടുന്ന അല്ല വിദ്യാലയത്തിലേക്ക് ഇടുന്ന. ഷൂ ഉണ്ടാവും അതും വാങ്ങണം
അയിന് നമ്മ നിന്റെ. ഭാ ഭർത്താവിനെ ആരെങ്കിലും അറിയില്ല ഈ ചെറിയ മറ്റേ ഈ ഈ കൊണ്ട് കൊടുക്ണ ചെരുപ്പ് കടക്കാരെ പരിചയ ഉണ്ടല്ലോ അടെ പോയ ചെറിയ പൈസക്. ട്ടൂലെ നമ്മളവ്ടന്നാ വാങ്ങിയെ
ക്കുന്നില്ലേ ല്ലേ അങ്ങനെ എൻ്റെ മക്കൾക്ക് കൈഞ്ഞ പ്രാവശ്യെല്ലാം കൊണ്ട് കൊടുത്തിനി.
പറ നാളെ ലീവല്ലേ ആ കടകളെല്ലാം ഉണ്ടാവില്ല അവരോട് ചോദിച്ചിട്ട് ആ സൈസും കൊണ്ട്. പോയാ പോരെ?
കടകള് ഞായറാഴ്ച ദിവസം ഉണ്ടാവില്ല.
അല്ല ഓളെ അളവും കൊണ്ട് പോയ പിന്നെ ആ മോക്കും മോനിക്കല്ലാം അവിടന്നാ വാങ്ങിയ. പീടിയിലെല്ല നാനൂ അങ്ങനെടാകുമ്പോ ഇരുന്നൂറ്റി മുന്നൂറിനല്ലാം കിട്ടുവല്ല.
പട്ച്ചേ
ഞാന് ഏ ഇരുന്നൂറ്റി എത്രേനോ വാങ്ങിയെന്ന് തോന്നുന്നു.
നല്ല ഒഡീഷന്റെയാ?
ആഹ് അതന്നെ. മോക്ക് ഒട്ടിക്കിനത് എൽ കെ ജിന്ന് അത് ചെറുതായില്ലേ? പിന്നെ അത് ഒട്ടിക്കുന്ന വരും പറഞ്ഞു മോക്ക് എന്തായലും ഷൂ ഇടണം എന്നിട്ട് ഒട്ടിക്കാത്തതാ വാങ്ങിയ. മോന് കണക്കായിട്ടില്ല മോന് കൊർച്ച് കൊർ.
ചില്ലറ തന്നെ.
ഇരുന്നൂറ്റി ഇരുപത്തൊമ്പത് അങ്ങനെ എന്തോ ആണ്.
ആഹ് ഇൻ്റെ മോളെ അളവ് അൻക്ക് അറീലേ
പന്ത്രണ്ട് സൈസ് എങ്ങനെ കൊടു
എല്ലാ. നിങ്ങ നെസ്റ്റോയിൽ ആ ഷൂന്റെ മേലെ ഷൂന്റെ ഇതുണ്ടായിടി അപ്പോ അതേ പൈസേന് ഇരുന്നൂറ്റി സം ത്തിങ്ങനെ ഇണ്ടായിനി ആ ഒട്ടിക്ക്ന്ന തന്നെ ഇണ്ടായിനി അവന് അമ്മപ്പളേക്ക് വാങ്ങിപ്പോയി നെസ്റ്റോന്നും. പോലൂല്ല ല്ലേ ഇത് ഈ കടേൽ വൈകുന്നേരേ പോവാൻ കഴിയും മയത്തൊന്ന എടിം പോകൂല അവര്.
ഉപ്പ വിളിക്കുന്നുണ്ട്.
പക്ഷെ മഴ കഴിഞ്ഞാലേല്ല ഷൂ എല്ലാം ഇടണ്ട ഇപ്പളേ ഇടേണ്ട ആവശ്യല്ലല്ലോ?
എന്നാൽ വെല കൊർഞ്ഞ്, കിട്ടീനേങ്കി നല്ലതല്ലേ?
അതോ ഹോൾസെയിൽ കടയായോണ്ട് അവര് അങ്ങ
രണ്ട് ഒപ്പരം മേടിക്കുമ്പോ അല്ലേ രണ്ടോപ്പരം മേടിക്കുമ്പോ വെല കൊറഞ്ഞിനി.
മക്കക്കെല്ലാം വാങ്ങി വെച്ചിന് ഞാൻ.
ആ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ചിന്തിച്ചിന് കുട്ടികൾക്ക് ഇപ്പളേ വാങ്ങി വെക്കാ എന്നാ വെല അന്നേരക്കെ ആ പൈസ കിട്ടിട്ടില്ലെങ്കില് പിന്നെ പോയി ആടെ
ക്ക് ഇതാറ്റം കിട്ടിയ ഇത് കിട്ടിയ നീ എന്തോ പറയുന്നുണ്ടായിറ്റേ
ഏത്
എന്തോ എന്തോ കുറിയേറ്റ അത് കിട്ടിയാ
അത് കിട്ടിട്ട് ഇന്ന് പൊന്ന് പോയി എടുത്ത് ഇരുപത്തെട്ടായിരം ഉറുപേന്റെ പൊന്ന് കടലാസ് ഞാ ബില്ല് നോക്കുമ്പളത്തേക്ക് ഏഴ് ഡേറ്റ്
ആഹ്
ഏഴാം തീയതി ലാസ്റ്റ് ഡേറ്റ് ഏഴ് ഞാൻ പറഞ്ഞിട്ടില്ലേ കൊർച്ച് ക്യാഷ് ഇട്ടന്
ആ കൊർച്ച് പൈസായിട്ട് ആ അപ്പൊ അതിങ്ങോട്ട് എടുത്ത്
അതിപ്പോ പലിശ അടച്ചോക്കണ്ടി വെരൂലേ അവോണ്ട് ഇന്നലെ രാത്രി അഹ് ഇട്ട് തന്നിനി എന്നിട്ടഹ് ഡേറ്റ് ലാസ്റ്റ് ഡേറ്റ് ജൂലായ് ഏഴ്
അപ്പ അത് പോയിട്ട് എട്ത്തല്ലേ
ഞാൻ ഇന്ന്ട്ടെന്റെ മോളെ കാണിക്കാൻ പോയേരം ബസ്സ് പുതിയതെരുവ് പർഞ്ഞ സ്ഥലത്തേക്ക്യേള്ളു ആ ഭാത്തേക്ക് പോവുന്ന ബസ്സില് കേറി ഞമ്മളെ റൂ
നീ നീ പ്രിയദർശിനി ബസ്സ് കാ കറിയോ ഞാൻ ഇതുവരെ കേറിയില്ല
തേ ഏഹ് ബാങ്കിന്റെ അട്ത്തേക്ക് പോവുമ്പണ്ട് പ്രിയദർശിനി ബസ്സ് എങ്ങനേങ്ങാ ആ ബസ്സിന് വെയിറ്റെയ്യുവേനു കണ്ണൂര്ന്ന് ആ ഭാത്ത്ന്ന് ഇപ്പറ്ത്തെ വാത്തേക്ക് പോന്ന് ഞ മ്മളെ നാട്ടിലേക്കൊന്നുയില്ല ഈ ബസ്സ്
ആഹ് ഇന്നിട്ടത് എട്ത്തോന്നി
എന്നിട്ടെട്ത്ത് ഏത് എന്റെ പൊട്ടിയ കാതിലിയും ഒരു പൊട്ടിയ അരഞ്ഞാണൂണ്ട് അതായാലും പലിശ കൊടുക്കെണ്ടാല്ലോ
മൊത്തോട്ത്ത്
പലിശ കൊടുക്കണ്ടാല്ലോ പിന്നെ ആദ്യം ഈ പുതുക്കി വെക്കണം
അല്ല കിട്ടിയത് മൊത്തായിട്ടെട്ത്ത്
എന്നാ ആഹ് ഞാൻ പിന്നെ ഈയട്ത്തൊര് ഞാൻ പറ്ഞ്ഞിട്ടില്ലേ കല്ലറ്ക്കാൻ വെച്ച പൈസ വെച്ചിട്ട് അഹ് ആദ്യം പവുതി വെച്ച് അഹ് ഇട്ത്തീനി അല്ല അടച്ച് വെച്ച്നി അത് അറുവതിനായിരത്തിന് എന്നിട്ട് പിന്നിം ഇരുപത്തിയേഴായിരം ഉറുപ്പ്യ ഇണ്ടായിനു അടക്കാൻ
ടീ എന്നാ വുളിക്കാട്ടോ
ആഹ് ശരി
ആ